ആഹ ഇപ്പൊ കേൾക്കില്ലേ
ആഹ കേൾക്കണ്ട്
പുറത്തിരിക്കുമ്പോ കാറ്റടിക്കുമ്പോ അങ്ങനെ പോകന്ന്ണ്ടേ അകത്തിരന്നാല കൊറച്ച് റേഞ്ച് കിട്ടിക്കോളു
ഞാൻ ഇവിടെ ഇരുന്ന റേഞ്ച് പോവല്ലോ വിചാരിച്ചിട്ടാണ്
ഉ അല്ല എന്നാല ഇവിടെ ആവുമ്പോ കുറച്ചൂടി ക്ലിയർണ്ട് ട്ടോ
തന്നെ ചില സമയത്ത് കോള് വരാത്ത പോലെ തോന്നലുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ
ആഹ ഇപ്പോഴപ്പല്എന്നാല്
കജകി തന്നിട്ട് മോൾ ക്ക്ള്ള
നമ്മള പറഞ്ഞോണ്ടിരുന്നത് കുട്ട് എന്താ ഇപ്പത്തെ ഏണിങ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അതായത് സ്ത്രീകൾക്ക് വേണ്ട ആ പണ്ട്ന്ന് പറഞ്ഞാലേ പണ്ടത്തെ കാര്യം ഇപ്പഴത്തെ കാര്യം നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പറയയാണെങ്കിൽ പണ്ട് ആരും എടുക്കും പോകും കൂല ഏ ഒരു കല്യാണം ആ കല്യാണം കഴിയ കുട്ട്യാളെ നോക്കാ വീട്ടിലെ പണി എടുക്ക ആ ഒരു ചിന്താഗതിയൊള്ളൊരുന്നു പക്ഷെ ഇപ്പൊന്നറഞ്ഞാല് ആ അപ്പൊ എന്താവുംന്ന് ചെച്ചാലേ അത് പുരുഷന്മാരുടെ മേൽ കോയ്മെണണ്ടായിരുന്നത് അതായത് ഓര് കൈയും നമുക്ക് കിട്ടിട്ട് വേണോ അപ്പൊ നമ്മൾ ഓല ആശ്രയിച്ച ആശ്ര തരോ തരോ എന്തേലും ആവശ്യാണ്ടങ്കിൽ ത രോ തിരോന്ന് ചോദിച്ചത് പിന്നാല അ നടക്കും ആ ഇപ്പൊ ആ ചോദ്യ തന്നെ ചോദി നമുക്ക് ഇഷ്ടല്ലാ
ആ അതെ ആരും ആരോട് ചോദിച്ചാലും സംസാരിച്ചാലും അതേ പറയണള്ളു ഇരക്കാനാവൂല എന്ന് പറയണേക്ക
സത്യാണ് അത് നമുക്ക് ഓല്
ആ ആ അല്ല അല്ല ക്ഷെ എന്നാലും ഇങ്ങനെ ചോദിക്കുമ്പോ എപ്പോളും ഇങ്ങ ചോഴിക്കു ഇപ്പ ആവശ്യങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോ ഓര് തരും പക്ഷെ ആഗ്രഹങ്ങൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുല്ലോ അത് അതിന് പോലെ അത്ര വാല്യു നമുക്ക് തന്നോളണമെന്നില്ലല്ലോ
ഇല്ലല്ല ആ ആഗ്രഹങ്ങൾ എല്ലാർക്കും ഉണ്ടല്ലോ മനുഷ്യമാരല്ലേ അത് വാങ്ങണം ഇത് വാങ്ങണം പ്രത്യേകിച്ച് ഉ എന്ന സംബന്ധിച്ചൊക്കെ ഡ്രസ് ഒക്കെ കാണുമ്പോം അങ്ങന അത് വാങ്ങണം മുന്നണ്ട് കിട്ടീട്ടുണ്ടാവുള്ളൂ
ആ ശ അപ്പോ എനിക്ക്ന്ന് ഈ കാലഘട്ടത്തിൽ നല്ലോണം ഡ്രസ് അതിന് ഭയങ്കര അഡിക്ഷൻ ഉണ്ടോന്ന്ന് എനിക്ക അതന്നെ പൊതുവെ എന്താ പറയാ നമുക്ക് ഇട്ടത് ഇടാൻ മടിയാണ് അല്ലെങ്കി ഒരു ഫോട്ടോ ഇട്ടാൽ ഇനിപ്പോ അത് പറ്റൂല അല്ലെങ്കി ഇട്ട കുടും- ആരുടെടക്ക്മ്മള് ആ ഡ്രസ് ടൂലല്ലോ ഇണ്ട്ണ്ട് നിങ്ങള് കിടന്നോണി പിന്നെ
ഞാടൂല അങ്ങനെ എന്തേലും പരിപാടി അപ്പൊ എന്താ വെച്ചാല് അപ്പൊ നമ്മുക്ക് തന്നെ ഒരു ബോധം വന്നു ആ ഇവരോട് ചില ആൾക്കാരുണ്ടാവും എന്താ എന്താ ചോദിക്കുമ്പം ഇപ്പ നിനക്ക് അതൊന്നും വേണ്ട ഓർക്കും തന്നെ എന്താണ് ഓരോടെന്ന് കിട്ടിട്ട് നമ്മളും
ആഹ് ആ ചിന്താഗതി അപ്പൊ ഓക്ക് എന്ത് കാര്യത്തിനും ഓൾക്കൊരു ഒരു തെരുമ്പളായാലും അതിലൊരു ഒരു ഇത്ണ്ടാവും ഒരു
ആഹ് ആഹ് അപ്പൊ ആഹ് ആ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതൊക്കെ ഒതുങ്ങി ഇങ്ങനെ കഴിഞ്ഞൊരു കാലഘട്ടം ഇപ്പ നമ്മള് അങ്ങനില്ല നമുക്കു കുട്ടികൾക്ക് എജ്യുക്കേഷൻ കിട്ടി മാറ്റങ്ങൾ വേണോന്ന് അങ്ങനെ പഠിക്കാൻ തുടങ്ങീ പിന്നെ ആപ്പാ നമുക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോ തന്നെ നമ്മുക്ക് കൊറെ കാര്യങ്ങളിലെ നമ്മ നമ്മളുതായി കുറെ അഭിപ്രായങ്ങളുണ്ടാവും, കൊറെ കാര്യങ്ങള് പറയാനുണ്ടാവും, ഉം അത് ശരിയായിട്ടുള്ളത് എന്താന്ന് തോന്നും, തെറ്റായിട്ടുള്ള എന്താന്ന്. ഉം
ആഹ് അല്ലെങ്കിൽ ആണുങ്ങളെ ടിച്ച് ചെയ്യാൻ മാ ത്രം ഇപ്പോൾ ഒരോട് ചോദിക്കട്ടെ, അങ്ങനെ തന്നെ ഇപ്പോ അങ്ങനെയല്ലല്ലോ ഇപ്പോ എല്ലാവർക്കും ഒരു ഡിസിഷന് ഉണ്ട്. നമ്മടെ കാര്യത്തില് നമ്മുക്കൊരു ഡിസ് ഷൻ ഉണ്ടല്ലോ.
ഉം ഉം നമ്മള് കയ്യിലുണ്ടാവുമ്പോ ഒന്നാമത് നമു നമ്മളെ ഒരു തൊഴിലുണ്ടാവുക എന്നുള്ളതന്നെയാണ് ഏറ്റവും വലിയൊരു. പവർ എന്ന് അറിയുന്നവരെ നമുക്ക് ആഹ് എല്ലാവർക്കും ഇഷ് ഇനി ഉണ്ടാവല്ലേ. ഓര്ക്ക് ഒരു ഇഷ്ടങ്ങളുണ്ടാവും, നമുക്ക് നമ്മളെ ഇഷ്ടങ്ങളുണ്ടാവും. ഓല് ഇഷ് ഓൽക്കനുസരിച്ച് ഓല് ജീവിക്കും പക്ഷെ നമ്മളെ ഇഷ്ടങ്ങൾ നമ്മള് അപ്പളും അവിടെ എന്ത് ചെയ്യാണ് നമ്മള് ഒതുക്കി വെക്കാണ് കുഴിച്ച മൂടാണ് ചെയ്യണെ ആ കിട്ടൂല്ലന്നല്ലെ പഷെ ഇപ്പ അയിന് നമ്മളാർക്കും താല്പര്യല്ല പ്പാ ആദ്യത്തെ കാലത്ത് അ കു വേണ്ടി ജീവിക്ക്ണേ. അല്ലങ്കി ഭർത്താവിന് വേണ്ടി ജീവിക്ക്ണ കുടുംബ എന്താ അങ്ങനെ ജീവിച്ചിട്ട് ഞമ്മള് നമ്മക്കും വേണ്ടി ജീവിക്കണം ആദ്യം നമ്മള് നമ്മളെ സ്നേഹിക്കണം വേണ്ടേ? അപ്പൊ അങ്ങനെള്ള ആഗ്രഹങ്ങളൊക്കെ വന്നൊടുങ്ങീപ്പോ എല്ലാരും ങ്ങനെ മാറാൻ തൊടങ്ങിയപ്പൊ അങ്ങനെ ഇതായതാണ്. ഇപ്പന്ന് ഇന്റെ ഹസ്ബന്റെടുത്ത് പറയുമ്പോ പറയും ഇങ്ങളൊക്കൊരു ജോലി ക്ക് പോയി കഴിഞ്ഞാല്. ജോലിക്ക് പോണ്ടാന്ന് പറീണൊന്നില്ല പഠിച്ചോ ജോലിയും വാങ്ങിക്കോ ന്നൊക്കെ പറയും. പഷെ കൊറേ അനുഭവങ്ങള്ണ്ട് കൊറച് നമ്മളടുത്തന്നെ ഒരു കുട്ടി ട്ടിനേ കല്യാണം കഴി
പഠിപ്പിച്ചിട്ട് പോയി. അങ്ങനെള്ള അനുഭവങ്ങളാണ്
പണി ആണ് ഇന്ന്ട്ട് ഈ പെൺകുട്ടീനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ഓലോ അപ്പ ഇവക്ക് ഇബളെ ഒരിതിനനുസരിച്ചൊരാളല്ല ഹസ് ഹസ്ബന്റ്ന്ന് പറഞ്ഞാല് അതാ ഒഴിവാക്കിട്ട് പോയി അയില് ഞാൻ പറഞ്ഞേയ് അങ്ങനെ ചെല ആ അറിവില്ലാത്ത കൊറേ ആൾക്കാര്ണ്ടാവും
ആഹ് ഞങ്ങളെ കുടുംബത്തിലുണ്ടായിരുന്ന് ഇപ്പൊ ഈ സെയിം സംഭവം
അപ്പൊ അങ്ങനെള്ള ആൾക്കാര്ണ്ട് ഞാൻ ഒരാളങ്ങനെ ചെ ന്ന് വിചാരിച്ച് ഞങ്ങല്ലാരേം അങ്ങെനെ ആ കൂട്ടത്തില് കൂട്ടേണ്ട ആവശ്യം
അതെ അതെ ആ അപ്പൊ അവർക്കും പേടിയാണ് പ്പി ഇബടെ ഹസ്ബന്റും അങ്ങനെ തന്നെ പറയാ ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കണ കാര്യൊക്കെ പറഞ്ഞാ പറയും പോയാ പോ എന്താ പറയാ ഡ്രെയിവിംങ് പഠിക്ക്ണ കാര്യൊക്കെ പറയുമ്പോ പറയും എന്താ ആ ഇയ്യ് പഠിക്കണ്ട ഞാന് ഇന്റെ ബാക്കിലിരുന്ന് പോന്നാ മതി അപ്പൊ ഞാനിപ്പങ്ങനെ മക്കളൊക്കെ ആയ സമയത്ത് ഞാനിപ്പ പറയും ഇപ്പ ഏ പെട്ടെന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോ ഞാനങ്ങനെ എന്താപ്പിഞ്ഞി ചെയ്
ഉം
ഒക്കെ പോക്കി
കേക്കണില്ലേ? ഹലോ ഹലോ ഹലോ
ഹലോ ആ കേൾക്കണില്ലേ?
കേക്കിണ്ട് ശരിയാവൂല പിന്നെ ഞാനേ എന്താ പറയാ അല്ല ഞാൻ പറയുമ്പം ആള് പറയണ എന്താച്ചാല് അങ്ങനെ ഒരു ചിന്താഗതിയാണ് മൂപ്പർക്കും അങ്ങനെയല്ല പൊതുവേ ആണുങ്ങൾക്കിള്ളതായിരിക്കും. അപ്പോ ഞമ്മള് ഞ ഞമ്മള് നമ്മടെ ഇഷ്ടത്തിന് ഇപ്പ ഞാൻ പറഞ്ഞില്ലേ ഇന്റെ ഫ്രണ്ട്സിൻ്റെടു ത്തിക്ക് നമ്മള് നമ്മളിങ്ങനെ പോണ്ട്, അപ്പോ വണ്ടി കൂടെ പഠിച്ചാ അപ്പ പിടിച്ച്, നമ്മള് പിടിച്ചോടത്ത് കിട്ടൂലാന്നിള്ളൊരു മൈൻ്റായിരിക്കും.
ആ ആ അങ്ങനെയല്ല അങ്ങനെ പോണംന്നല്ല നമ്മളാ ഗ്ര ക്കുന്നത്. നമ്മക്കും ഉണ്ടാ ചെറിയച്ചെറിയ ആ
ആ അമ്മള് ആ ആഗ്രഹങ്ങൾക്ക് പക്ഷെ ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് തോന്നുണു മസ്റ്റായി ട്ട് ഒരു ഒരു ലേഡിക്ക് ആവശ്യമുള്ളൊരു കാര്യ ഉം
കാരണം ഇവരെപ്പളും നമ്മക്ക് കിട്ടിക്കൊള്ളണന്നില്ല. അപ്പൊ എന്തേലും അത്യാവശ്യ കാര്യങ്ങൾ ആരുക്കേലും എന്തേലും പറ്റ് അല്ലെങ്കില് എന്തേലും കാണുമ്പ നമുക്കടുത്ത് പോവണ്ട ഒരു ഇവര് ആ ഇവരൊക്കെ പോ ജോലിക്ക് പോണ സമയായിരിക്കും. ആ സമയത്ത് ആരുക് കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാല് മുന്നിലൊരു വ ണ്ടിണ്ട് ഡ്രൈ ഡ്രൈവിങ്ങും അറിയാ ങ്കി നമ്മക്കെടുത്ത് ഹോസ്പിറ്റലെത്തി
ആ അതന്നെ ഞാനും അതന്നെ വിചാരിക്കിപ്പം മക്കളെ കാര്യത്തിൽ തന്നെ ഇപ്പ മക്ക ക്കന്നെ ഇടക്കിടക്ക് അസുഖങ്ങൾ വരും അപ്പോ മ മ അസുഖങ്ങള് വരും അപ്പോ അസുഖങ്ങള് വരുമ്പോ എന്താ പറയാ അസുഖങ്ങള് വരുമ്പോഴൊക്കെ ഞാൻ മുണ്ടൂല ഒക്കെ പോയി ഇജ്ജ്പറഞ്ഞോടി ഇജ്ജ് ഇങ്ങനെ പറഞ്ഞോടി ഞാൻ ഇങ്ങനെ മൂളാ.
അപ്പം അതാണ് പറയുന്നത് എല്ലാം ആ ഞാൻ പറഞ്ഞ
ഉം
അപ്പൊ ഇവർക്ക ചിന്ത ഗതാഗതി എന്താന്ന് വെച്ചാല് എന്താ പഠിച്ചു കഴിഞ്ഞ് ജോലി വ ഴിഞ്ഞാ നമ്മള് നമ്മളെ തന്റെടം അനുസരിച്ച് ഓല്ക്ക് പിടിച്ചാ കിട്ടൂലാന്ന് എന്റെ ഒരു കസിനുണ്ടേ അവൻ കല്യാണം കഴിക്കുന്ന സമയത് ഓൻ പറഞ്ഞിനി ഓന്റെ വൈഫിനെ പറഞ്ഞയക്കൂല പ്ലസ് ടു വിന് നല്ല മാർക്കിണ്ടെ ആ ഇങ്ങള് ഇതേ വ ർത്താനം ങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അവിടങ്ങനെ പടിച്ചോണ്ടിരിക്കാനി ഞാൻ പഠിക്കും ഇവരൊക്കെ നേരത്തെ കല്യാണം ഈ പ്ലസ് ടു പഠിക്കണ കുട്ടികളെല്ലാന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കണം
ആ കല്യണം കഴിച്ചു കൊണ്ടുവരും
ആ അപ്പൊ ഇവളു പറിയും ന്റോടെ ഹെ എന്താ ഒന്ന് പറയോ ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹാണെ അപ്പൊ ങ്ങെനെ പറിം അ പറയാൻ പറ്റോങ്ങനെ പഠിക്കണേന് ഇങ്ങനെ സപ്പോട്ടെയ്ത് ന്ന് പറയണം. അപ്പോല് റിം നിങ്ങളൊക്കെ പഠിച്ചൽ ഇതേ വർ താന പറയാ ങ്ങളൊക്കെ പഠിച് ജോലിയാങ്ങിയാല് ങ്ങളെത്തെ ങ്ങളൊക്കെ ഭയങ്കരതായിട്ട് മാറുന്നുള്ള രീതിയ ൻ പർഞ് അങ്ങനെന്നല്ല അതൊക്കെ നങ്ങളെ പൊട്ടൻ ചിന്താഗതിയാണ് ന്നൊക്കെ പറഞ്ഞാണ്ട് പർനത്. ആ ഇപ്പ ന്തായാലും എലെഷെൻ ഡി ഉം
എന്തായാലും നമ്മള്
അതൊന്നുല്യ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് പോആൻ ഓല കൂടെ സപ്പോർട്ട് യ്ത് നിക്കാൻ തന്നെണ്. ങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ വേറേന്നുണ്ടായി റ്റൊന്നൊല്ല അതോര്ക്‌ മൻസിലാവ്ണ്ടെ. ക്ഷെ പ്പൊ കൊറേക്കെ മാറിണ് ട്ടോ പ്പൊ കുട്ട്യേളെ അങ്ങനെ പിടിച്ചാ കിട്ടൂല ന്ന്ള്ളത് ഓൽക്ക് മനസ്സിലായി ഞ് ഓലെ മനസ്സില ങ്ങനെൺ
അത്തരം ഓരോര്ത്തർക്ക്
ഉം ഓലെ മനസ്സില് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്ണ്ടെങ്കിൽ കൂടിട്ട് ഈ എന്താ കുട്ട്യാള് ഇനിപ്പോ കല്ല്യാണം ശരിയാവാതെ വര്ന്ണ്ടല്ലോ എല്ലാ കുട്ടിആളെ ആഗ്രഹം അത്ന്നെണ് അതുകൊണ്ടാണ് കല്യാണം അല്ലാതെ എല്ലാരും പറിം പെൺകുട്ടിളെ കിട്ടില്ല പെൺകുട്ടി ആക്ക് ഭയങ്കര ഡിമാൻ്റ്ണ്ട് ജാടേണ് അങ്ങനേ അ അതു കൊണ്ടൊന്നല്ല പെൺകുട്ടിയാളെ ജാടന്നൊല്ല പെൺകു ട്ടിയാള് അനുഭവി ചോലെ ജീവിതത്തില് ഓല് കണ്ട് പഠിച്ച കൊറേ കാര്യങ്ങള്
അതന്നെ ഇപ്പ ന കല്യാണം കഴിച്ചോല് കല്യാണം കയ് ടിക്കാണോ നല്ലത് അതൊ അടിക്കാണോ നല്ലത് ചോദി - ഞമ്മൾ എന്താലും കല്യാണം കഴിക്കാണ് ന്നല്ലേ പറയുള്ളൂ
ഉം ഉം ഉം ഞാൻ പറയും എപ്പളും ഇവടെ അടുത്തുള്ളോരോടൊക്കെ നിങ്ങള് പഠിച്ചോളി കല്യാണം ഐൻ്റെ സമയ- മുമ്പ നടന്നോളും ന്ന് പറയും ഉം കല്യാണം കഴിക്കണ്ടാന്നല്ല പറഞ്ഞത് കൊറച്ചൊക്കെരു നമുക്കൊരു - സമാധാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലൊക്കെ ആയി കഴിഞ്ഞിട്ട്-
കല്യാണം കഴിക്കാന്ന്
നമ്മള് ഇപ്പൊ ഈ ആള്ക്കാര് തന്നെ കുറേ ആള്ക്കാര് ഓരോന്ന് പറയും അങ്ങ- ഓരോരോ സംഭവങ്ങൾ കാണുന്നയാണല്ലോ നമ്മുക്കൊരു ജോലി ഉണ്ടെങ്കിലേ- ഇവര് മ്മളെ കൂടെല്ലെങ്കിലും എല്ലാ ആൾക്കാരും ഒരുപോലെ ആയിക്കോളണന്നില്ല ഭയങ്കരായിട്ട് പ്രശ്നള്ള ആൾക്കാരു ണ്ടാവും അപ്പൊമ്മക്ക് അവിടെ നിൽ - ക്കാൻപറ്റൂല്ലാന്ന് തോന്നൊണെങ്കി നമ്മക്ക് ഇറങ്ങി പോരണം തോന്നാണെങ്കി നമ്മക്കൊരു ജോലി ഉണ്ടെങ്കി- നമ്മള വീട്ട് വന്നാ നമ്മളെ വീ- ട്ടാര് നമ്മളെ സ്വീകരിക്കൂല ഓൽക്കതൊരു ബാധ്യതയാവു നേരെ മറിച്ച് നമ്മക്കൊരു ജോലി ണ്ടെങ്കില് നമ്മക്ക് ധൈര്യയിട്ട് ഇറങ്ങിപ്പോരാ ഞാൻ എനിക്കുള്ള ഞാൻ ജീവിച്ചോണ്ട്ന്ന്ല്ലേ
ആ ഒരു മൈന്റിൽ ആ അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരുടെ വീട്ടുകര് പോ റ്റണന്ന്ള്ളൊരു ആ ഒര്ത് ല് നമ്മളോ സഹിച്ചോ സഹിച്ചോ ന്നെ പറയു പ്പ എല്ലാരു തന്നെ ആത്മഹത്യ ചെയ്യും വരെ അത് പറയും ന്നിട്ട് ആത്മഹത്യ ചെയ്തയിഞ്ഞട്ട് അവർക്ക് ഇങ്ങോട്ട് പോന്നാൽ മതി മതിയായിരുന്നല്ലോ ന്ന് പറയുന്ന ആൾ
ആ ഇന്നത്തെ പെൺകുട്ട്യള് പറഞ്ഞാല് നമ്മക്കും അങ്ങട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുംന്ന്ളെളാര് രീതിയില് നമ്മുക്ക് ഓരോ അങ്ങോട്ടും നോക്കാൻ പറ്റുന്നള്ളാര് പ ഫ്രണ്ട്സ് ആൾക്കാരാ
ആ അതെ അതെ ഉം
ഇപ്പ ഏ ഇപ്പളുണ്ട് ആൾക്കാരങ്ങനെ പറയ്ണത് ആൺകുട്ടികളെ നോക്കൂ ഇപ്പൊ ആൺകുട്ടികളെകൊണ്ടേ എന്തേങ്കലും ചെയ്യാൻ പറ്റുള്ളൂ ട്ട്യാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല്ല ഉം ആൾക്കാരുണ്ട് പക്ഷെ കൊറെ ആൾക്കാര് സ്വന്തം വീട് വരെ വെച്ച എത്ര ആൾക്കാര് പത്തിരുപത്തിനാല് വയസ്സാണ് സ ആവുമ്പോയെക്കും
ആഹ് പക്ഷെ ഇപ്പം പൊതുവേ എല്ലാവരും പണ്ടത്തെ പോലെയല്ല പെട്ടെന്ന് വീട് മാറി താമസിച്ച് വീടൊക്കെ പെട്ടന്ന് ഇണ്ടാക്ക്ണ്ടല്ലോ
ആഹ്
പെട്ടെന്ന് സെറ്റിലാവണ്ട് ഇപ്പൊ ആൾക്കാര് ഓക്കെ ശെരിടി